ഹലോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ ഏ?
നല്ല വിശേ
കുറേ ആയിറ്റ് ക്ക്‌ ഒരു വിവരോല്യല്ലോ?
ആഹ് ഓരോ തിരക്കിലും തെര്ക്ക്‌ക്കൂടെ ഒക്കെയ്ന്. വീട്ടൽ പ്രശ്നയിട്ടും എന്തൊക്കെയാ അവിടുത്തെ വർത്താനങ്ങളൊക്കെ
സുഖായിട്ട് പോണ് അലഹംദുലി പിന്നെ മഴിം കാലാവസ്ഥ എല്ലാ അതായിട്ടേ ഇങ്ങനെ പോണ് ആഹ് മഴ അതാ കഴിഞ്ഞിപ്പം നിന്ന്
ആഹ് ശെരി ചായ കുടി ഒക്കെ കഴിഞ്ഞോ
ഏ ചായടിക്കെ നാല് മണിക്ക് കഴിയും നാലര കഴിഞ്ഞു മോനതവ്ള അവളണ്ട് സ്കൂള്ട്ട് വന്ന തെര്ക്കല്ലെ എല്ലരും.
ആഹ്.
ഇങ്ങൾതൊക്കെ സ്കൂൾട്ട് വന്ന തെരക്കല്ലേ?
ആഹ് സ്കോട്ട് വന്ന തിരക്ക് ചായടിയൊക്കെ കഴിഞ്ഞു ആ ചായടിപ്പടന്ന് കജട്ടേരുതി വിളിക്കാന്.
ആ അത് ശെരി ആ എന്തൊക്കെയുണ്ട് വീട്ടിത്തൊക്കെ വിവരങ്ങള്? വീട്ട്ത്തെ വിവരങ്ങളൊക്കെ എന്താ പാട്?
വ് വ് സുഖം തന്നെയാണ്, കൊഴപ്പൊന്നുല്ല. ഹ് ആ ഉം ഉമ്മാക്ക് സുഖേല്ലേയ്ന് അതേ ഹോസ്പിറ്റൽ പ്രശ്നൊക്കെനി ആ ഒക്കെ ആ ഒക്കെ സുഖായിപ്പോ. ഉം മയ നല്ല മഴ, നല്ല മഴണ്ടായിലെ?
ഇല്ല്യാ ഇവിടെങ്ങനെ ച്ച്താ ഇര്ട്ട്ത്തിയിട്ട്ങ്ങനെ ഇരിക്ക്ണ്. ചാറി പോണണ്ട് ഒരു ഉച്ചക്ക് ഒരു വെയില് മഴ ഉച്ചക്ക് ഇങ്ങനെങ്ങനെ കാലാവസ്ഥന്നത്തെ കഴിഞ്ഞ്
ആ പെയ്യ പെയ്യാണെങ്ങി അങ്ങനെ പെയ്യ ഇത് പെയ്യുണൂല്ല അങ്ങനെ മൂടാ
ഇതാണ് വർഷക്കാലം. ഇതാണ് വർഷക്കാലന്നറയ മക്കളെ സ്കൂൾകോകുമ്പള്ള ബുദ്ധിമുട്ടാണേ ആ ടൈമിലൊന്ന് നിന്ന് താ വാണങ്കി
നിന്നാ മതി ആ ഇതിലേച്ചാല് മയന്ന് പറയാനുണ്ടേനും ഇന്നാല്ലേനും മഴേച്ചാല് ഞമ്മള സുയിപ്പാക്കാനൊരു മഴ ഏ പേരിന് പറ്റൂല ആ അതെന്നെ ഞമ്മളെന്തേലും വസ്ത്രങ്ങള് പൊറ ത്ത് കിട്ടാലൊക്കെ അഹ്ഒന്ന് നോക്കിങ്ങനെ നിക്കണം ഒന്നൊണങ്ങാന്
തുണിം കുപ്പായത്തിൻ്റെ വൈത്താലടക്കാ ഇപ്പൊ വെയിലിൻ്റീം മഴൻ്റീം വൈത്താലടക്കലാ പണി.
ആഹ വൈന്നേരൊക്കെ മഴ വാണേനു ഞമ്മക്ക് ഏ
ആ മഴ ഇല്ല്യ
മഴ ഇല്ലെങ്കില് ഞമ്മള് മഴ മഴ പറയും മഴല്ലാ ല്ലാതെക്കുമ്പളാണ് മഴന്റെ ബുദ്ധിമുട്ട് അറ കെണറ്റിലുതിലൊക്കെ വള്ളല്ല എന്റെ വീട്ടിലൊന്നും ആഹ് എൻ്റെ വീട്ടിലൊന്നും വള്ളം തന്നെല്ല കെൻറ്റിലൊന്നും
ആ നല്ല ബുദ്ധിമുട്ടുണ്ടാവൂലേ?
ബുദ്ധിമുട്ടും ഉം അല്ല ആയല്ല കിണറാണേ ഇപ്പൊ കൊറ ച്ച് ഇപ്പൊ രണ്ട്റിംഗ് ആ ആവുണൊള്ളു പോ ഈ മഴ പെയ്തിട്ട്
തന്നെ ആ ഞങ്ങളനാ അങ്ങതന്നെ അല്ല ആഴം ഭയങ്കര ആയണല്ലോ അത് അങ്ങനീങ്ങ പൊളിഞ്ഞാടൊന്നുംല്ല ഞങ്ങ
ആ ആഹ്
നല്ല ഒരാൾ ചാടിയാ പിന്നെ കിട്ടൂല്ല്യ അങ്ങ ത്തെ പാറീ ആ വെച്ച് നല്ല പാറ അല്ല വെ വെള്ളം കിഞ്ഞാല് നല്ല വെള്ള കിട്ടുന്ന വെള്ള നല്ല വെള്ള നല്ല തെളിള്ള വെള്ളേ
വെള്ളല്ല... നല്ല വള്ള രസോ ആണല്ലേ ആ വള്ളം തെളിഞ്ഞ വള്ളേ നല്ല തണുപ്പേക്കാരം ആ ആ തെളിയാണ് ആ.
ഇവിടെ വെള്ളത്തിന്ങ്ങനെ കലക്കൊം കാര്യങ്ങളും ചമർപ്പുണ്ട് ന്നാലും വല്ലാതറീലട്ടാ ശിന്റെ വീട്ടില് ഇന്റെ വീട്ടാര് വന്ന് കുടിച്ചുമ്പള പറയാ ഇത്എന്താരു ചൊയണ്ട്ന്നറീ
ആ അത് നമ്മ നല്ല വെള്ളം കുടിച്ച്ഴിഞ്ഞ ഇനിക്കു അങ്ങനെതന്നെണ് ഞാനിവടെ കൊയൽ കിണറാണേ ഇവിടെ ഞങ്ങളവിടെ പാടാണ് അപ്പോ കൊഴൽ കിണർ ഗു ഗ അടിച്ച്ക്ക്ണത് പാടത്തില് ഇടിയോല്ലോ അപ്പൊ പിന്നെ പാറേണേനുതിലൊക്കെ അപ്പം അതാവുമ്പോ പിന്നെ വല്ല്യ ബുദ്ധിമുട്ടില്ലല്ലോ അങ്ങനെ കൊയൽ കിണറാണ് ഇപ്പം ഞങ്ങൾ ഫിൽറ്ററ് വെച്ചുന്നാലും പുറത്ത് നമ്മൾ നല്ല വെള്ളംകുടിക്കുണോൽ വന്ന കയറിയാ പറീം വള്ളത്തിനൊരു മാറ്റാണ് ചൊയ. ഹ പറയു ഓല് ആ ആ ഞമ്മക്കിപ്പത് കുടിച്ച് കുടിച്ച് ശീലായി ആ, അതാണ് ഓൽക്ക്ള്ളു അറിയാ.
നമുക്ക് അയിനെപ്പറ്റി അറിലേ ഇനിക്ക് കല്യാണം കഴിഞ്ഞ കാലത്ത് നല്ല ബുദ്ധിമുട്ടേർന്ന്
ആ ആ
പിന്നാണ്ട് ശീലായി
ഇല്ല ആഹ്
പിന്നെ വേറെന്താ വിശേഷം
കൊന്നായിട്ട് വെക്കലാ
ആ ഒന്നായിട്ട് അതാണ്ട് ഒറ്റ ട്രിപ്പ് കയിഞ്ഞാ പിന്നെ മ്മക്ക് നിസ് മഗ്‌രിബ് നിസ്കാരം കഴി പിന്നെ മീ രാത്രിന്നും കൊടന്നയ്ഞ്ഞ ഇന്നെകൊണ്ടറ്റൂല
ആഹ് അതെന്നെ അല്ലെആള് തോനെല്ലെങ്കി പിന്നെ ഈ വൈന്നേരെന്താ നമുക്ക് ചൂടാ ക്കല് കഴിഞ്ഞാമതി ഈ രണ്ട് ട്രിപ്പൊക്കെ വെക്കാന് അല്ലേ ചെലോർക്ക് വയസയാല്- ക്ണ്ടാവും രണ്ട് ചൂട്ല്ലെ വാക്കണം വല്ലെ
അതൊരുഭയങ്കര റിസ്ക്ള്ള വയങ്കരെ ബുദ്ധിമുട്ടുള്ളൊരു പരുവാണ് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കല പണ്ടത്തെമാര്യക്കളെ ബുദ്ധിമുട്ടുംപോലെ ഇപ്പത്തെ മാര്യക്കളൊന്നും ബുദ്ധിമു
കിട്ടൂല ആഹ് അതെന്നെ ഇപ്പയ്നൊക്കെ ചോറുംഇത്വ കല്ലേ ഭക്ഷണംഓൽക്ക് വാണ്ടല്ലോ
അതെന്നെപറഞ്ഞത് അയ്ന് മരിയക്കൾ ആദിക് രാത്രി സലാട്ന്നു തിന്നോ പിന്നെ ഈ പ്രായള്ളവരെന്ത്കാട്ടാ ഓലഡ്ജസ്റ്റ് ചെയ്യെന്നെ ജീവിതം
അത് ജീവിതാന്നെ പാവാണ് ഞമ്മളീ മരി ക്കളാണെൽ ഞമ്മള്ഞമ്മളെ കാലാവധി എങ്ങനെവെരാന്ന് അറിയില്ല ഞമ്മള് അയ്നനുസരിച്ച് ഞമ്മൾ നിന്ന്കൊട്
ആ പക്ഷെ ചിലരൊക്കെ ഞങ്ങൾക്ക് ആ ഉച്ചക്കത്തെ ആ തണുത്തതും വേവേറി ക്കത് വെച്ചെടുക്കൂ ള്ള കൂട്ടാണ്ടെങ്കി ഓല് സലാടാണല്ലോ വിചാരിച്ച് ഞങ്ങട നാട്ടില് ഓട്ട്സ് കുടിക്കുന്നോരുണ്ട് ഒക്കെ സ്വന്തംറിസ്ക്കാണല്ലോ
ആഹ് അത്ഇങ്ങട്ട് കെതിക്കെട്ട്ക്കാണ്ട് പേടിച്ചണ് ഇതാക്കാണ് ഓലണ് അഡ്ജസ്മെന്റ്ചെയ്യാണ് ഇപ്പോഞാനിത വ്ടെഉമ്മാക്ക് ഇഞ്ചമ്മാക്ക് ഷുഗർണ്ട് ഞാൻ വൈന്നേരയ ആയാചപ്പാത്തി ഉണ്ടാക്കും ഏഹ് ഇതാക്കണം അഹ്ഉമ്മ പറയും വാണ്ടഞാൻ രണ്ട് വറ്റ് വെ യ്ച്ചോണ്ട്ന്നൊക്കെപറയും കാരണോം ഇണ്ടാക്ണ ബുദ്ധിമുട്ടോണ്ടേയ് കാരണം ഈ വൈന്നേരം കുട്ടിയാൾ പഠിക്കാനിരിക്കലും കാര്യങ്ങളൊക്കെ ആകുമ്പോ അയിന്റെഎടീല് ഞാൻ ചപ്പാത്തി ഇണ്ടാക്കൻ വെരുമ്പോ ഇമ്മാക്കൊരു ബുധിമുട്ടാണ് പശെഞാന് ഞാനാകാര്യാണ് ആഹ് പറ്റൂലല്ലോ അപ്പൊ ഉമ്മ പറയും പക്ഷെന്നാലും ഞാനാ കാര്യക്കലില്ല കാരണം സുഹുറുദും കൂടിക്കഴിഞ്ഞ എടങ്ങേറാവാ ഞമ്മളെന്നെണ്
അദ് അപ്പളും ഞമ്മളെന്നെ എടങ്ങേറാവാ ഓലൊരു ടൈംവെരെല്ലേ ഒള്ളൂ ഇപ്പൊപാവല്ലേ ഓൽക്കുപ്പൊ ചപ്പാത്തി തിന്നാൻ പറ്റി കുറച്ച് കഴിഞ്ഞാ അതും പറ്റ
ആഹ് പറ്റാതാവും ഞമ്മൾ അയ്നനുസരിച് ഞമ്മള് കാട്ടാ അതെന്നെ ഞമ്മള് ആഹ് ഞമ്മളെഅവസ്ഥല്ലേ നമ്മളെങ്ങനെ എയ്താ വെരാന്ന് ഞമ്മക്ക് പറയാൻപ
ആഹ് ഞമ്മളത് കണ്ട്ട്ടല്ലേ വളര്ണേ
ആഹ് ആഹ് ആഹ് അതെന്നെ
എന്താപ്പോ എന്താലും കഷ്ടപ്പെടെ തന്നെ
മ്മള് ഇമ്മാരെ നോക്കി ഞമ്മളെ മക്കള് ഞമ്മളെനോക്കും എന്നുള്ള പ്രതീക്ഷ ഞമ്മക്ക് ഹെ ഏതാലും
പ്രതീക്ഷ ഇല്ലെങ്കി ഞമ്മള്ഞമ്മളെ ഭാഗം ക്ലിയറാക്കിയല്ലോന്ന്റിയാം സമാധാനിച്ചിരിക്കല്ലോ നമ്മള് ആരെക്കൊണ്ട് പറയിപ്പിക്കാതെറ്റങ്ങൾക്ക് നാളെ നമുക്ക് അവടുക്കൊരു കൊണല്ലേ ഞമ്മളത് ഞമ്മളെ നോക്കാൻ ഞമ്മളെ നോക്കീലാന്ന് ഇണ്ടെങ്കി വെറെ ആരെങ്കിലും നോകും മക്കളെ പ്രതീക്ഷിച്ചില്ലെങ്കിലേ ഇപ്പ നമ്മളെ മര്യക്കളല്ല മര്യക്കളായിട്ട് നോക്കുമ്പോ മക്കളക്കായി ഉപകരിക്ക
എനിക്കറിയാം നമ്മൾ ആരെങ്കിലൊക്കെ ആയിട്ട് നോക്കും.
അതെന്നെ ഞമ്മളയ്ന് അങ്ങനത്തോരെ എടങ്ങേറാക്കീട്ട്. നമുക്കയ്ന് അങ്ങനത്തെ മൻസ്സ് വാണംത്പ്പോ മറ്റുള്ളോരെ കാര്യം നോക്കിട്ട് പോലെഇമ്മമാർ മപ്ലാര്ക്ക് സുഖണ്ടെങ്കിൽ ഓല് ഉച്ചക്ക് ചോർന്നുണ്ടെങ്കില് ഇണ്ടാക്കി കൊടുകും ചെലെ പേരക്കാര് കേഞാൻ കണ്ട്ണ്ടങ്ങനെ അങ്ങനൊത്തൊരു അഡ്ജസ്റ്റ്മെന്റ് ജീവിതം ഇതാ വയസ്സായതോണ്ട് ഓൽക് അവര്ക് അവിടേം തട്ടും മക്കള് ഓരിവെച്ചിട്ട്ണ്ടാവും അതില് പിന്നെ അവിടെ നാലീസം ക്കാ ഇപടെനാലീസം നിക്കാ എന്തോര് എ ടങ്ങാറാവും അങ്ങത്തെ ജീവിതങ്ങളൊക്കെ എത്രപോര കഴിഞ്പോക്ണ്ട്
ആഹ് അതാ ഏഹ്
പാവം തോന്നുംചെയ്യും.
പാവം തോണും ചെയ്യും ഉം
ഉം കുറ്റംപറയാനും വെയ്യാ അങ്ങൻത്തെ അവസ്തേണ്
ഉം അതില് കുടുങ്ങല്ലോ അവര് ഏതാലും അള്ളാ കാക്കട്ടെ ഞമ്മളൊക്കെ ഞമ്മളൊക്കെ ഇപ്പ എങ്ങനാ വരിക അറിയില്ലല്ലോ
ഒക്കെ പോവാണേ
ഉം ഇപ്പൊ അതാണ് പ്രായമുള്ളവർക്കാണ് പ്രായം ഉള്ളോർക്കാണ് ഇപ്പൊ ആരോഗ്യം എന്ന് വെച്ചാൽ നമ്മളൊന്ന് ഓല് നിന്ന അത്ര നിക്കൂല എന്നു വെച്ചാ ആഹ് ആരോഗ്യമില്ല കാരണം നമ്മള് ഇപ്പഴത്തെ ആഹ് ഫുഡും കാര്യങ്ങളൊക്കെ ആണെങ്കിലെ നമ്മളെ അപ്പഴത്തെ ഫുഡൊക്കെ മായം ചേർന്ന ഫുഡുകളല്ലേ കാരണം പണ്ടത്തെ ഫുഡ് ഇതല്ല പണ്ട് കെളച്ചും മാന്തിയും ഉണ്ടാക്കി അവരുണ്ടാക്കി നല്ലോണം നയിച്ച് ഏഹ് അവരുണ്ടാക്കി അവരു തന്നെ കഴിച്ചു ഫുഡല്ലാന് ഏഹ് ഇല്ലല്ലോ അന്നത്തെ ഫുഡും കാര്യം അങ്ങനത്തെതോണ്ടാണ് അവർക്ക് അങ്ങനെ ഇപ്പഴത്തെ ഫുഡും കാര്യം വെച്ചാല്
പണ്ടൊക്കെ പ്രസവന്നു പറഞ്ഞാ എന്തായിരുന്നു ഹോസ്പിറ്റലില് പോവാരുന്നാ
അതന്നെ ഇപ്പള് അനങ്ങിയാ മ ല്ലേ ഹോസ്പിറ്റലക്ക് ഹും ഉം അന്നൊന്നും പേടിച്ചാനും ഇല്ലേന് ഉം ഇപ്പ ഉം ഇപ്പ വെച്ചാല് രോഗങ്ങളും അതുപോലെ ന്നത് മുഴുവൻ പേടിയാണ്
പേടിയാണ് അത് തന്നെയാണ് അവസ്ഥ എല്ലാതും കണക്ക് തന്നെ അങ്ങണ്ട് ഇങ്ങണ്ടൊക്കെ അതന്നെ അവസ്ഥ
ഉം പണ്ടൊന്നും ക്യാൻസർ കാര്യം മാറാ രോഗങ്ങൾ നമ്മുക്കൊന്നും പറയണ കേട്ടട്ടില്ല പിന്നെ ഇപ് ഉം ഇപ്പൊക്കെ മാറാ രോഗങ്ങളാണല്ലോ അതോ അധികം കേൾക്കണ തന്നെ
ഗൾഫ്ന്ന് കൊണ്ടിരുന്നതോ ആ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്നതൊക്കെ എത്ര ചെറുപ്പ ചെറുപ്പ പെൺകുട്ടികൾ ഇതിരിക്കപ്പോഴേ മാപ്പിളമാര് എന്തോരം ആണ് പാവം തോന്നു
ഏതാലും പടച്ചവൻ കാക്കട്ടെ നമ്മളൊക്കെ ഒക്കെ ഏതായാലും മക്കളെയും അതെന്നെ
അള്ളാഹു ആദ്യയി മക്കളെനമ്മളെ മക്കളായിട്ടേ കഷ്ടപ്പെടുത്താതിരിക്കട്ടെ എത്ര പോര ചെറിയ ചെറിയ ആൾക്കാർക്ക് ക്യാൻസർ ആയി ട്ടും സ്ട്രോക്ക് ആയിട്ടും അറ്റാക്ക് ആയിട്ടും ഗൾഫുന്നും വരുന്ന എത്രത്തോളം ഉം എന്താണ് ആവോ ആൾക്കാര് പലതും പറയും ഭക്ഷണ രീതിയാണ് ടെൻഷൻ കൂടിയിട്ടാണ് പിന്നെ നാ നാട്ടിത്ത ടെൻഷനും വീട്ടത്തെ ടെൻഷനും ഒക്കെ കൂടി അയച്ചിട്ടെ അതാണെന്നും പറഞ്ഞു എന്താണ് പടച്ചോനിക്കറിയാ അതന്നെ
പടച്ചോന് അറിയാം
ഉം വേറെൊന്നും ഇല്ല്യണ്ട്
ഉം എന്താങ്ങോട്ട് ട്രിപ്പൊക്കെ പോവലുണ്ടോ
ഏഹ് ട്രിപ്പ് ഒക്കെ അടിച്ച് പൊളിക്കണല്ലേ ഫ്രണ്ട്സോടെ കൂടെ ഒക്കെ അടിച്ച് പൊളിക്കലല്ലേ നമ്മള് പിന്നെ കൈയ്യുമ്മന്നും കാലുമ്മന്നും മാ മക്കളെക്കെ പേരിട്ടിരിക്കണ്
ആഹ് അപ്പൊ റെഡി ആക്കിയരുന്നു
ചായ ഇടൽ ഒന്നും വീട്ടിലില്ല ആഹ് വീട്ടിലില്ല ഇനി മര്യാദക്കൊക്ക വരട്ടെ എന്നിട്ട് വേണം ഫ്രീ ആയിട്ട് ഇരിക്കാൻ വേറെക്കെ വല്യമായിട്ട് ഹ്ഹ്ഹാ
ആഹ് ഹ്
അതൊന്നും കൈയും കാലും ഇപ്പഴത്തെ ജീവിതം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടൂല്ല ആ ശ്രദ്ധിക്കാൻ പറ്റില്ല ഇപ്പൊ നമ്മക്ക് ഞമ്മള ആരോഗ്യം കൊണ്ടേ ആ ഇപ്പൊ നമ്മൾ ആരോഗ്യം കൊണ്ട് നമ്മൾ എവിടെ ചെന്നാലും ആരും തട്ടി വിടൂല നമുക്ക് ആരോഗ്യണ്ട്. നാളെ നേരം വെള്ത്ത് നീച്ചു പോവുള്ളൂ ഞാൻ ആരും ത് മരക്കളെ വിളിക്കണ്ട് മക്കളെ വിളിക്കണ്ട് ഒക്കൊ ഒരു ബാധ്യത ആവോച്ച്ചിട്ടേ അതൊക്കെയാണിപ്പൊ. ഇനിയത്തെ കാലങ്ങള് വരുന്നത്. ഇപ്പത്തെ ഞമ്മക്ക് ആരോഗ്യണ്ടേ ആരുണ്ടാവും പൈസേം. കയ്യില് പൈസേം ആരോഗ്യംണ്ടോ അവരെട്ത്ത്ക്ക് ഇങ്ങട്ട് വെരും ആൾക്കാര്.
ഒന്നുണ്ടാവും ആയെന്നെ ആയെന്നെയാണ്
അതില്യെങ്കിലാണ് രണ്ടുംകയിഞ്ഞ്. പനിയും കാര്യങ്ങളും ഒരു പനിയൻച്ച നമ്മളക്കെ അവസ്ഥ എന്താണ്?
മം അതന്നെ ഓരോ ദിവസം ഞമ്മൾ ആസ്വദിക്കാ ആന്നെ കാരണം ഇന്ന് കയിഞ്ഞാ കയിഞ്ഞില്ലേ. നാളെ ഞമ്മളെന്താന്ന് ആരേം പറയാൻ പറ്റൂല്ലല്ലോ.
അതന്നെ. മക്കളൊക്കെ സ്കൂളില്. തിരക്കിലാ?
അല്ലേ മക്കള് പത്ത് കഴിഞ്ഞു. പിന്നെ മൂന്നിലാണ് ആഹ്.
തന്നെ ന്നാ ഞാനണ്ട് വിളിക്കണ്ടിട്ടാ.
ആഹ് ആയിക്കോട്ടെന്നാ. ആഹ് ആയിക്കോട്ടെ. ആഹ് എന്നായിക്കോട്ടെ. ശരി ആഹ്.